ആഹ് പറയൂ ഇന്താ പറയൂ പറയൂ.
ഞാനൊരു കാര്യം പറയാൻ വേണ്ടീട്ടേ കൊറേ വട്ടായി അടിച്ണ്.
മഴണ്ട് പെയ്താ തണപ്പായി.
ആഹ് അതാണെ മായപെഴ്
മഴണ്ട് പെയ്യാൻ തണപ്പായി മഴ നിന്നാ ചൂടു ആയി.
മയപോയാ ചുടു ആയി. തെര്യാട്ടോ ഒരു മഴ ഇങ്ങനെ പെയ്യുമ്പോ കൊഴപ്പല്ല മഴ പോയോ, ചുടു ചൂടേട്ട് ചൂട് മയ ഇങ്ങനെ പെയുമ്പോ ഒരു തണുപ്പ് കിട്ടുന്ന്പറയാം
ചുടോട് ചൂട്
ഉം നല്ലതണുപ്പാ
എന്താ അപ്പത്തെക്കും ഓരോകാലാവസ്ഥ
പിന്നെ ഓരോകാലാവസ്ഥന്നെ
ത്തെ ഒരുമോളെകല്ലിയാണംണ്ട് അതിപ്പോ നിശ നിശ്ചയം ഒരു പറഞ്ഞെക്ക്ണു നിശ്ചയിച്ചെക്കുണെ അത് പറയാവാണ്ടി അന്നെപ്പ എപ്പൾഅടിച്ചലർത്തിയതാ ആഹ് ഓലവടന്നുവിളിച്ചറഞ്ഞപ്പോൾ ഒര്ദിവസം നിക്കാഹ്കഴിഞ്ഞതല്ലേ ഇനി ഫങ്ഷൻ അല്ലെ ഒള്ള് ഉണ്ടാവുക ആഹ് ദിവസം നവംബറ് പതിനാലുംപതിനഞ്ചും നവംബർ പതിനാല് അമ്മളവിടെ പതിനഞ്ച് ഓലവടെ ഉം അപ്പൊ കല്യാണത്തിന് ഇനി നാലു മാസം ഇണ്ട് ആഹ് രണ്ടീസം ആഹ് അപ്പൊ ഇന്നി നമ്മക്കിപ്പം ഒരു പെൺകുട്ടിയന്നല്ലേ ഒള്ളു അത്യാവശ്യം ഒക് ഏഹ് പഠിപ്പോന്നും കഴിഞ്ഞിട്ടില്ല ആത്യം കല്ലിയാണം നടന് നടക്ക്ണത് പഠിപ്പ് കജനങ്കി മുന്ന്കൊല്ലംകുടി മൂന്നരകൊല്ലംകുടി ഇണ്ട്
ആദ്യം കല്ലിയാണം ല്ലേ
ആത്യം കല്ലിയാണം കഴിച്ചാന
അയി ശെരി
ഉം അങ്ങനെ വിധി അല്ലെ
ആഹ് നിക്കാഹ് കഴിച്ചിട്ടുണ്ടാവുല്ലെ കൊറെയായോ നിക്കാഹ്കയിച്ചിട്ട്
നിക്കാഹ് ഒരുകൊല്ലമായികഴിഞ്ഞിട്ട് ഒരുകൊല്ലമായിട്ടില്ല ആറുമാസം അന്നക്കൊക്കെ ഒരുകൊല്ലാവും കല്യാണ ആവുമ്പോത്തിന്
ആഹ് അത് ശെരി
എന്താ ഒക്കെ തലേന്നന്ന് പോന്നോള കൊണ്ട് വേറെ
ആഹ് ഓക്കെ വരണ്ട് സമയാവട്ടെ എന്റെ ആങ്ങളേടെ മോന്റെ കല് മോള കല്യാണണ്ട്
എന്നാണത്
കല്യാണം ഉണ്ട് അത് സെപ്റ്റംബറിലാണറിയത്
ന്നേര
സെപ്റ്റംബറില് അത് നികാഹ്കഴിഞ്ഞിട്ടാണ് ഓന് ക്യാനടയിലാണ് ആവൊക്കെഓൻവന്നിട്ടാണ്
ആഹ് ആഹ് അപ്പൊഅന്റെ കഴിഞ്ഞിട്ടുള്ളൂ ഇവുടുത്തെ
ആഹ് എന്നും കല്യാണം എന്നും തന്നെ എന്നും
ആണല്ലോ
ഓരൊക്കെണ്ട് നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് പിന്നെവരാനും പോകാനൊക്കെ ഒരു ബുദ്ദിമുട്ടെ
ആഹ് അതന്നെ അവിടന്നൊക്കെവരണെങ്കി നല്ല പണിയാണേ പോകാനൊക്കെപണിയാണ് അതന്നെ
ആഹ് സംഭവിച്ചാല് കൽ ആർക്കെങ്കിലുംഎന്തെങ്കിലും സംഭിച്ചാലൊക്കെ ഭയങ്കരബുദ്ദിമുട്ട്
ഭയങ്കരയേടങ്ങേറാണ് അങ്ങനൊക്കെപോയികുടുങ്ങിയാലാണെ പോയാ അങ്ങനൊക്കെ എന്തേലും ആയാ നമ്മക്ക് ക്ക് നല്ല കെത്യേടാണ് അള്ളാഹു കാക്കട്ടെ
അതന്നെ എന്തൊരു ബുദ്ധിമുട്ടാറ്യോ ആ ഒര് പണി
പിന്നെന്താ എന്തായാലൊക്കെ ഓരോരുത്തർക്കും ഒരോ പ കാക്ക ഇഞ്ഞ് അന്നക്കക്കൊള്ളു വെരാ നാലഞ്ച് മാസം കജ്ജ്മ്പോത്തിനു വരും
ആഹ് കുറിയൊക്കെ എന്തായി
എന്താ കുറിം തറിയൊക്കെ നടന്ന് പോവ്ണ്ട് അയിനാലെ ഇപ്പാകെ നെരങ്ങിക്ക്ണുറ്യാ കുടീക്ക്ല്ലാ ആഹ് കുടീക്ക് ആഹ് ഓഗസ് റ്റ്ലല്ലേച്ച്
ആഹ്
ഉം ഉം ഏതായാലും ഇനിയിപ്പോ അതും ആയി കുറി നികത്താന് എത്ര വേഗം ഇത് മാസം വര്നെ ഇച്ച്ച്ചല്ല
അത് ശെര്യാ അതെന്നെ എത്ര എള്പ്പാണ് ടൈമ് ഇവടെ വര്ണത്
ആഹ് ഇതാറിയുമ്പളത്തിന് പായ്യ്യാണ് എന്തെക്കെ കാട്ട ഇച്ച്ച്ചല്ല അള്ളാഹ് മൂന്നെണ്ണം ഒപ്പാച്ചേ മൂന്നെണ്ണം ഒപ്പാണ്
അതന്നെ
അഞ്ച് അഞ്ചാംതീ പതിനായിരം ഉറ്പ്യാണം ഉം പത്താംതീ മൂന്നും ഒരഞ്ച് വേറിം പയിനെട്ട്റുപ്യാണ്ട് വാണം ഈ ഒര് പത്തീസം കൊണ്ട് അയിക്കൊര് ഇ എം ഐ അടവ്
ആണ്ങ്ങളാരേണെ കൊഴപ്പല്ല
അതാണ് അയിക്കൂടൊര് ഇഎംഐ അടവ് ഉം
അതാ ലോണിന്റെ ലേ
ആഹ് ലോണിന്റെ അത്ണ്ട് എന്താ ഇതൊക്കെ പാടെ കാട്ടാന്നോര് അന്തല്ല ആലോയിച്ചാല്
ഉം
ഒക്കെ സെര്യാവും അല്ലാ ഇപ്പൊ എന്താപ്പം പറ്യാ
എല്ലോ ശരിയാവട്ടെ
അതന്നെ
എന്താ പറ്യാ
എന്താപ്പ അല്ലാപ്പം നമ്മള്പ്പം കാട്ട്ന്നമാരി ച്ചിട്ട് എങ്ങനേലും ഇത് മുന്നോട്ട് പോവണം ഇങ്ങനത്തൊക്കെ ചതിക്കൂടെ കുട്ങ്ങുന്ന്പ്പോ നമ്മക്കറീലല്ലോ
ഉം ഒക്കൊന്ന് ശരിയായിക്കോളും
ഉം അതന്നെ
പിന്നെ ഇങ്ങളെ ഫ്രണ്ട് വിളിച്ചിര്ന്നോ?
ഫ്രണ്ടൊക്കെ വിളിച്ചീന്നെ അള്ളാ ഭയങ്കര രസാണ് വിളിച്ചിട്ടെ ഹഹഹഹഹഹഹ ആഹ് അങ്ങനെ വർത്താനം പറഞ്ഞു ഉം
ഫ്രണ്ടിന് നേരം പോണ്ടേ
ആഹ് നേരം പോണ്ടേ അയിന്റെ എടേലാണ്ട് കട്ടാക്കും ആഹഹഹഹഹഹ
പിന്നെ
ഇങ്ങട്ടെന്താ മറ്റേ ഫ്രണ്ട്സേളൊക്കെ വിളിച്ചീന്നിലേ അന്റെ ഫ്രണ്ട്സേളൊക്കെ വിളിച്ചീന്നിലേ
ഏഹ് എന്റെ ഫ്രണ്ട്സിന് വേറെ പണിയൊന്നുമില്ലല്ലോ
പണിയൊന്നുമില്ലല്ലേ ആഹ് അന്നായി
ഉം നിങ്ങടെ ഫ്രണ്ടിന്റെ അമ്മാക്ക് വയ്യാന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് പോണന്നൊക്കെ പറഞ്ഞിരുന്നില്ലേടെ
ആഹ് ഫ്രണ്ടിന്റെയുമ്മാക്ക് വയ്യ പക്ഷേ കൊറെ ദിവസായി പോയി പോന്നിട്ട് ഞാൻ പറ അങ്ങനെ നി കരുതേ ഇടക്ക് ഈ നാത്തൂമാരല്ലേ നോക്ക്ആ, ങ്ങള് മാ ഒന്നിനില്ലേ ഒന്ന് സുഖല്ല. ഒരഞ്ചത്തി, പിന്നെ ഈത ഈ ആ ഈ. ഇത് ഇയാളല്ലത്. ഇങ്ങിട്ട് പോയോക്കും ഇതാകും ഒന്നുമല്ല ആന മര ഇട്ട് പോയ മായിരിയാണ്, എന്നോ ഒന്ന് പോയോക്കി പോന്നതാണ്. അപ്പ ഇടക്ക്ന്ന രാവിലെ പോയിട്ട്, വൈന്നാരൊക്കെങ്ങട്ട് പൊന്നൂടെ, അത്രെ അടുത്താണ് വല്ലാത
അപ്പൊ നിക്കാമു ആ ഉമ്മ നിക്കാ നിന്നിലെങ്കി ചീത്തറയ
ആഹ് അതാ സംഭവ അതാ അത് പോകാ ത്തീന്റെ കൻഡീസന്. അഹ് ഒരീസ രണ്ടീസ നിന്നാലൊന്നും വ്ടൂലത്രേ. കണ്ട് മുട്ടി അവിടെ നിക്കണത്തറെ, അതാണ് പ്പപ്പോവാത്തീന്റെറെ കള്ളിയറിയ്ണണ്ട്.
കൊറേ പറഞ്ഞ, വ്ടെണെ പ്രായായില്ലേ മാപ്പളക്ക്.
മാപ്പളക്ക് പ്രായായതല്ലേ.
അതും വാണ്ടേ പറയാ.
പിന്നെന്താ?
പിന്നെ
എന്തായാലൊക്കെ സെരിയാവും. ഒക്ക എടേങ്ങാറന്നെ, ആരതാലോയിച്ചാലും. ഒക്കെ ഒരു ഇടങ്ങാറാണ് പറ. ഞാപ്പൊ ദാ ന്റെ മൂത്തച്ചിടെ പോയിരുന്നു. കാ കാണാൻ പാടില്ലാതെയ്ക്കും ചേലും കോലെക്കെ.
നല്ല മെല്ലിഞ്ഞീണ്ടാവുലേ?
ആഹ് നല്ല മെലിഞ്ഞുക്കുണു പ തേക്കുണു ഒന്നും തിന്നണില്ല ചറുതിയ ന്നെ ചറുദിയന്നെഅറിയണ്ട്.
അന്നെ ഓപ്പറേഷൻ കഴിഞ്ഞലതിന്?
ഓപ്പറേഷൻ കഴിഞ്ഞിക്കുണു, പിന്നെ ഒരു മരുന്ന് കേറ്റ്ണ്ട്, നല്ല വെല ക്കൂടിയതാത്തറെ അത്. പതിനായിരറുപ്യൊക്കെ വാണത്രെ, അതെങ്ങനെ എന്താന്ന് അറിയീല അത് കൂസ്ക്കൂടിയാണ് കേറ്റ്ണത്.
ഉം
ആഹ് അത് കയറ്റിയ നല്ല ശീണോ ഛർദിണണ്ടത്രെ.
ഭക്ഷണം കഴിക്കണ എങ്ങനേ?
ഭക്ഷണം വയ ഒന്നും തൊള്ളക്കു രുചി യെന്നല്ല. കോറെ അങ്ങനെ എന്തേലൊക്കെ ജൂസോ അങ്ങനെ എന്തേലൊ ഒക്കെ കുടിച്ചല്, കഞ്ഞീ ചോറും തീരെ പോകൂലാറീണ്ട്.
അങ്ങനെയൊക്കെ പറയണ്ട്. പിന്നെ ഛർദി ഇക്ക് ഈ ഇത് ഈ മരുന്ന് കയ് പറ്റ ഒന്നാലേ പെരുഛർദ്യാതറെ.
പ്രായ ഇല്ലല്ലോ അങ്ങനെ
ഇല്ലയ് ഒരു നാല്പത്തഞ്ച് അയിമ്പത് വയസ്സിന്റെ ഉള്ളി തന്നെ ഉള്ളു.
അയ് ശരി ല്ല എല്ലാരകൊത്ത പ്പ മൂ നടക്ക്ണെ പേടിയാണല്ല?
ഈ കുൾക്കൂസ്ക്കൂടി കയറ്റണ മരുന്ന് ഏതാണാവല്ലേ? നല്ല ശീണഅപ്പ നല്ല വെലീണ്ട്ല്ലേ പ്പത്രേയീന്.
ഉാ ഫലം അറിയീല. വീട്ടില് വന്നിട്ടാ ചെയ്യ്ന്ണെ?
അല്ലേ ഹോസ്പിറ്റ് അങ്ങട്ട് ആസുപത്രിക്ക് പോയിറ്റ്.
ആഹ് അഹ് എന്തിനാണ് കൊടുക്ക്ണാവോ.
എന്തിനാ കൊടുക്ക്ണെ അറീല, നല്ല വെല കൂടിയ മര്ന്ന്, ഏഴായിരണ്ട്ത്രെ മരുന്നിന് ഏഴൊ എട്ടൊക്കെ.
അയ് ശരി.
പിന്നെ അയ്ന്റെ കൂ എന്താ വേറെ ചാർജാള് വേറെ ഒക്കെപാടെ പത്താവും ന്നർഞ്ഞു അഹ് ആറ് മാ ഏഴു മാസഅങ്ങനെ ചെയ്യാൻ പറഞ്ഞ്ക്ക്ണൂത്തരെ
വയത്തിന്റെ ഉള്ളിലല്ലേ
ആഹ് ഏഴ് മാസഅങ്ങനെ ചെയ്യാൻ പറഞ്ഞ്ക്കുണു. വയറ്റിലാണേ വയറ്റിന്റെ ഉള്ളിലാണേ ആഹ് ഏഴ് മാസം കെയിറ്റണത്തരെ ഉം
ആ മര്ന്ന് ല്ലേ
ആഹ് ആ മര്ന്ന് അങ്ങനെ കൊട്ക്കണംന്ന്
മാസം മാസാണ് പോണഹ്
ആഹ് മാസം മാസം
അയ് ശരി
ന്ന് മാസം മാസം പോണം പോയി മൂന്നാലിസം നീചാം വെക്കൂലത്രെ ആ മര്ന്ന് കേറിയാല് ഛർദി ഇണ്ടാവുത്തരെ മൂന്നാലിസം നീച്ചാൻ വെയ്ക്കൂല ആ മര്ന്ന് കേറ്റിയാല്ന്ന്
ആഹ് അഹ് ല്ലെ മര്ന്ന് നിർബന്ധവും ശരീരത്ത്ല്
അതാണെയ് ഭയങ്കര ക്ഷീണോണ്ട് അറ്യ പിന്നെ ശ്വാസം മുട്ടും തൊടങ്ങിക്കാ വലിച്ച്ണഹ് ഇണ്ട് എര്ത്ത്
ആഹ്
അലോ
വലിക്ക്ണ്ടാവുല്ലേ
ആഹ് വൽച്ച്ണെഹ് ഇത് ഇത്‌ണ്ട് സാസം മുട്ട് സാസത്തിന് എടർചേത്ത് രെ ആഹ് സാസംമുട്ടൽന് ഒര് വൽ ചൂലെ ഒര് ഇത് കൊയല് ആഹ് വൽച്ച്ണെഹ് ഇണ്ടെയ്
ആഹ് ഇൻഹീലറ്
ആഹ് അതന്നെ അയന്നെ
ഞാൻ വലിക്കല്ണ്ടല്ലോ ചെൽപ്പൊ ഉം
അഹ് താതൊടങ്ങിയാപിന്നെ അയിന്റെ അഡിക്റ്റ് ആവൊയ് ഹ
അതെന്നേണ് ഞാൻ വെല്ലെ വെല്ലെ കൊർച്ചതാണത്
ആഹ് കൊർച്ച് കൊണ്ടര്ണം അത് കൂടുതലാവാൻ പറ്റൂല
ആണ് ഞാനയ്ന് ഞാനത് നിർത്തിയെച്ചിന്ന് ന്നട്ട് പിന്നെ പ്പൊ ചൊമ തൊടങ്ങ്ണ്ട് വീണ്ടും
തെന്നേ
കാലാവസ്ഥ മാറ്ണേന് അൻസരിച് ക്കെയ് ചൊമ ഇങ്ങനെ വെര്ന്ന്ങ്ങാണ്ടിരിക്കും ടെൻഷനെന്തെങ്കിലും ഇന്ടെങ്കിലൊക്കെയ് അങ്ങനെ വരും
വരും ല്ലേ ഉം എത്തായാലൊക്കെ എല്ലാര്തും കേ ക്ക്മ്പളും പേടീം ബേജാറും കാക ട്ടെല്ലാരീം ഞമ്മളെല്ലാര്ക്കും ആർക്കും പടച്ചോന് അങ്ങൻത്തൊരു അസുഖം തരാ
മാരാവ്യാസത്തെ തൊട്ട് കാക്കട്ടെ എല്ലാര്ക്കും
മീൻ
കാരണം മരിക്കൂല്ലേ പിന്നെങ്ങനെ ദുരിതം അനുഭവിക്കണേ
ആ വെച്ച് പൈസയും മൊതലും ഇല്ലാതെ അതും എടങ്ങേറാണ് നമ്മക്ക് കാണാ കാണുമ്പോ ഒക്കെ ഗതികേഡാണ്
ഉം തായെള്ള മക്കൾക്കും എടങ്ങേറാണ്
ആഹ് ഈ കാ ഇത് കായ്ച്ച കാണു
ജീവനല്ലേ വേദന സഹിക്കണട്ത്തോളം മുറിയൊക്കൊ ഒണങ്ങി ക്കണാവൂള്ളൂലെ
ആഹ് അത് പൊറത്തക്ക് കാണാനൊക്കെ ഒണങ്ങിക്കുണൂ ഉള്ള്ത്തൊന്നും ഒണങ്ങൂലേ അമ്മാരി ഇതല്ലേ പത്ത് ഒമ്പത് മണിക്കൂറ്‌ള്ളെ ഓപ്പർഷാണെ അത്പ്പോ ഒര ഒരു ര രണ്ട് മാസം ആയിറ്റല്ലോള്ളൂ അപ്പൊ ഉള്ള് പൊറം കാണണോടത്ത് ഒണങ്ങീക്കുണു ഉള്ളൊന്നും നേരെ ഒണങ്ങിട്ട്ണ്ടാവൂലേ
അത് ശരി ആഹ് ആഹ്
അതാണെ
ഉള്ളൊന്നും ഒണങ്ങീട്ട്ണ്ടാവൂലാല്ലേ
ഇല്ലേ ഉള്ള് വലിഞ്ഞ പൊറ പൊറ ഇപ്പ ഈ ഓയിൽമെൻ്റ് ഇതും തേക്കുമ്പാട് വലിഞ്ഞിട്ട്ണ്ടാവേ നമ്മളൊരു ഓപ്രഷൻ സീസേറിയാൻ കഴിഞ്ഞാല് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാല് ഞമ്മക്ക് അയിന്റെ ആ പൊറൊള്ളൂ ഇതായിറ്റ്ണ്ടാവും ഉള്ളൊണങ്ങണെങ്കി എത് എത്ര ഒരു പ്രസവം അടുത്ത പ്രസവം മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് മതീന്നൊക്കെ പറയണത് ആഹ് ആഹ് ആയിക്കോട്ട സെരി